കേൾക്കാവുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേടെ
ആഹ് നേരത്തെ എന്താ കേട്ടിട്ടില്ല
നേരത്തെ കൊറച്ച് ടൈം കേട്ട് പിന്നെ ഞങ് സൈലൻറ് ആയിട്ടായിരുന്നു
ഏ ഞാനും കേൾക്കുന്നുണ്ടായിരുന്നില്ലൊന്നും പിന്നെ പെട്ടെന്ന് കട്ടായിട്ട് കണ്ടു
ഓക്കെ
പിന്നെ രാവിലെ മഴയുണ്ടോ
രാവിലെ ഇവിടെ ഇപ്പ അങ്ങനെ രണ്ടു സയിട്ട് മഴ ഇല്ല കൊറേസായിട്ട് മഴണ്ടായിരുന്നു ഓക്കെ
കാലാവസ്ഥക്ക് നല്ലൊണം മാറ്റമുണ്ട്
ഓ
അതൊണ്ട്ന്ന് ജോലി ചെയ്യഅല്ല അല്ല പഠിക്ക
ഓ ഓ
താങ്കളൊ
ഞാനും പഠിക്കയാണ്
ഓ
ഉം
എന്താ ഇഷ്ടപ്പെട്ട ഹോബി
എനിക്ക് ചെയ്യാൻ ഇഷ്ടം പാട്ടൊക്കെ പാടാൻ ഇഷ്ടമാണ് പിന്നെ ബു ക്കൊക്കെ വായിക്കും സിനിമ കാണും
ഏതാ ഫേവററ്റ് ബുക്കൊക്കെ
ഫേവററ്റ് ബുക്ക് ഞാൻ ഈടെ വായിച്ച റാം കേറ ആനന്ന്ദി അത് പിന്നെ അത് മാത്രേ വായിച്ചിട്ടൊള്ളൂ അങ്ങനെ ബുക്ക് ഒത്തിരി വായിക്കില്ല എന്നാലും വായിക്കും
അങ്ങനെ
ഓ പുസ്തകൊക്കെ വായിക്കാറുണ്ട് എന്താണ് താങ്കളുടെ ഫേവറേറ്റ് ഹോബി
ആഹ് പുസ്തകം വായിക്കാറുണ്ട് പിന്നെ സീരീസ് കാണും
ഓ ഓ
പുസ്തകം വായിക്കും അതന്നെ മെയിന്
ഓ ഏതാണ് വായിച്ചയില് ഇഷ്ടം
ഉം ഇപ്പൊ ലാസ്റ്റ് തോട്ട് വായിച്ചതിൽ കദീജ എന്ന പറഞ്ഞൊരു ബുക്കുണ്ടായിരുന്നു
ഓഹ് ഓഹ്
അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റാം കെയർ ഓഫ് ആനന്ദ ഇഷ്ടമായിമാണ്
ഓഹ്
ഇനി ഇത് വായിക്കണമെന്നുണ്ട് ഈ നാല്പത് നിയമങ്ങളില്ലേ എലിഫ് ഷഫാക്കിൻ്റെ
ഓഹ് ഓഹ്
അത് വായിക്കണായിരുന്നു ഏ കുറച്ചൊക്കെ
ആഹ്
മൈൻഡ് പോലെ ഇരിക്കും
ആഹ് ആഹ് വേറെന്തെങ്കിലും അങ്ങനെ പാട്ട് പാടുവോ അങ്ങനെ എന്തെലുമക്കെ
പാട്ടൊന്നും പാടില്ല
ഓഹ്
ഇല്ല പാട്ടൊന്നും പാടില്ല
ആഹ് ആഹ്
നിങ്ങളോ നല്ലോണ്ണം പാട്ടുപാടോ
നല്ലോണംല്ല പാട ഇഷ്ടമാണ്
അങ്ങനെ
ഓഹ്
സിനിമ ഒക്കെ കാണോ
ഓ സിനിമൊക്കെ കാണാറുണ്ട് അതാണിപ്പോ പണി ഫ്രീ ടൈം കിട്ടിയ സിനിമാണ്
ഓ ഡിഗ്രി ആണോ പഠിക്കുന്നത്
ആഹ നഴ്സിങ്ങിന് പഠിക്കുന്നു
ഓ നൈസ്
ഉ എന്ത എടുത്തെക്കുന്നത്
ബി എ
ഓക്കെ ഓക്കെ ഓക്കെ
എല്ലാം കണക്കന്നെയ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കില് ഒരു ജോലി ഉണ്ടാവില്ല
അതാണ് ഇഷ്ടപ്പെട്ടടുത്താണോ പഠിക്കണ സാധനമൊക്കെ
അല്ല അല്ല ഇ ഇത് ഇഷ്ടപ്പെട്ടിടുത്തല്ല
അപ്പൊ എന്താകാൻ ആരുനു ഇഷ്ടം
സി എം എ
ഓ
ചാർട്ടഡ് അക്കൗണ്ടന്റ് ആവാൻ നോക്കിയിരുന്നു പിന്നെ ചിന്തിച്ചു അത് കുറേ ടൈമ എടുക്കു വിചാരിച്ചു പിന്നെ സി എം യു എസ് എ നോക്കാൻ വിചാരിച്ചു അപ്പം ഗവൺമെൻറ് സീറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ബി എ കിട്ടിയത്
ഓഹ്
ഇപ്പ ഇപ്പ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനൊരു ഡിഗ്രി വേണംന്നല്ലോ അതുകൊണ്ട്ങ്ങനെ പഠിക്കുന്നു
പിന്നെ എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോന്നു
ലൈഫ് ഒരു എന്താ പറയാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മരവിച്ച പോലെയ
അ എന്ത് പറ്റി
ഒന്നുല്ല ഒരൊറ്റപ്പെട്ട പോല ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് സേർക്കിളൊന്നും ഉള്ള ആളല്ല
ഓ ഇന്റർവെട്ട ആണോ അത് അങ്ങനെയണോ ഉദ്ദേശിച്ചത്
ഉ എന്താ പറയാ അബിയോ ഓട്ടിരിക്കും
ഓ
എന്ന് വെച്ചാല് അടുത്തറിയുന്ന ആളെടുത്ത് നല്ലോണ്ണം സംസാരിക്കുവേ
ഉം ഉം
പക്ഷേ പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാ
ആഹ് ഓക്കേ
പിന്നെ എന്താ അറിയില്ല കൂടുതല് ചങ്ങാ അധികം ആരാ ചങ്ങായിമാരോ നല്ല രീതിയിൽ നിന്നിട്ട് പിന്നെ യൂസ് ചെയ്തിട്ട് പോയിട്ടേ ഉള്ളു
ഓക്കെ ഓക്കെ മനസിലാവുണ്ട് ഓഹ്
താങ്കളോ എങ്ങനെയാന്ന്
എനിക്കും ഞാനൊരു ഇൻഡ്രോ ആണ് പക്ഷെ എനി കംഫോർട്ടുള്ള ആളുടെ അടുത്ത് ഞാൻ നല്ലായിട്ട് മിണ്ടും അങ്ങനെ വേണ്ടി കൊറെ പണി വാങ്ങിച്ചിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു കാരണം നഴ്സിങ് ലൈഫല്ലേ ഒറ്റ ജീവിതം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനങ്ങ് പോണു തൈങ്ങാണ്
എനിക്ക് ഇവിടുന്ന് ഒന്നര മണിക്കൂറുണ്ട് പിന്നെ ഡയറക്റ്റ് ആഹ് ഡയറക്റ്റ് ബസ്സുള്ളോണ്ട് അങ്ങനെ പോന്നു
ഉം ഓക്കെ ടാസ്ക് അയ്യോ അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ലേ
ഏയ് ഏഹ്
പിന്നെ വേറെന്ത്
പിന്നെ വേറെ എന്താണ് ഫുഡ് ഉണ്ടാക്കുവോ
ഫുഡൊക്കെ ആഹ് ഫുഡ് ഉണ്ടാക്കും അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് എല്ലാം ക്ലീനായി കിടക്കണം ഫുഡ് ഉണ്ടാക്കണം ഇതൊക്കെയാണ് താല് പ്പര്യം പിന്നെ ഇതൊന്ന് ഞാൻ എടു ഇത് എൻ്റെ ഇഷ്ടത്തിനാണ് ഇതിന് വന്നത്
നേഴ്സിംഗ് ഇഷ്ടപ്പെട്ടെടുത്തിയ
അല്ലല്ല പെട്ട് ട്ടെന്ന് ജോലി കിട്ടണം. പത്ത് വരെ എനിക്ക് ഇഷ്ടായിരുന്നു നഴ്സിങ്ങിനോട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോ അതൊക്കെ പോയി പിന്നെ പെട്ടെന്ന് എന്തെലും ജോലി കിട്ടണം ഇഷ്ടാണ്
ഉം എന്താ അറീല. എവിടെക്ക്യോ എന്തൊ ക്ക്യോ കണ്ടപ്പോ അത് സ്റ്റാർട്ടെയ്താലോ ചിന്തിച്ചീന് ബട്ട് ഇനിയാവില്ല ടൈമില്ല
ഓക്കെ നല്ലതാണ് ഹ് ആഹ് നല്ലത് കുഴപ്പില്ല പഷെ ഒത്തിരി ആഹ് അതൊണ്ട് ഉം ഇത് പഠിക്കുന്നതിനേക്കാളും പാടാണ് നമ്മള് ജോലി ചെയ്യുമ്പോ അത് എങ്ങനെയാവുന്നറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ പോവുന്നുണ്ട് സ്ട്രെസ്സുണ്ട് അത് ശരിയാണ് പിന്നെ ഹോസ്റ്റലൂടാണ് അന്നേരം അതിന്റെ ഇതാവുമ്പോ ഉംഹ്
ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചിനില്ല ഇപ്പം ലേറ്റ് ആയിണ്ടേനി ചായുടിക്കാന്
ഓഹ്
അപ്പപ്പിന്നേ കഴിച്ചിട്ടില്ല. എന്താ അറീല ഭയങ്കര തൊണ്ടവേദന കയ്ക്കാനൊന്നും തോന്നുന്നില്ല
ഒരാളെ ഉള്ളൂ ഒരു മോളാണോ
അല്ല അല്ല ന്റെ താല് രണ്ടാളുണ്ട്
ഓ ഓഹ് അനിയനോ അനിയത്തിയോ
അനിയത്തി
ഓഹ് രണ്ട് പേരും
യ
ഉം
അതാ ഒരു പേടി
ഹ്
എന്ത് ചെയ്യുമ്പ അത് ആലൊയ്ക്കണല്ലോ
ആ ആഹ്
എങ്ങനെങ്കിലും ഒന്ന് ഒറ്റക്ക് നിക്കണം
ഉം ഉം നീ ബി എ ലിറ്റ്റേച്ചർ കഴിഞ്ഞെന്താണ് പ്ലാന്
ലിറ്റ്റേച്ചർ കഴിഞ് എനിക്ക് ഏതെങ്കിലും നല്ല കോഴ്സ് എടുക്കണം
ഉം
നല്ലൊരു ജോലിക്കേർണം
ഉം
ഇപ്പ ടീച്ചിങ്ങിനോടൊന്നും താല്പര്യല്ല ഇനി ആ സമയത്ത് എന്തെങ്ക്ണ്ടാവും ഇൻക്കറീല പൊത് പണ്ടെ വല്ല്യ ഇഷ്ടല്ല അതിനോട്
അ ആ പഠിക്കുന്ന കുട്ടിയാണോ എന്ന്ച്ച മാർക്ക് ക്ലാസ്സിലൊക്കെ മാർക്കൊക്കെ ഉള്ള കുട്ടിയാണോ
ഓ അതെക്കെണ്ട് ഗവൺമെന്റ് കോളേജ് പര്തി പര്തി ങ്ങനെ ആയതാ
മ്ഷ്..
കാരണം മറ്റേ നല്ല ചെലവല്ലടോ
ഉം ഉം ആണ
വെർതെ പാരൻറ്സിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ കയില
ഉം ഉം ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് കൂട്ടുകാരെ കുറിച്ച്.
ളം ആദ്യ ഒക്കെ ഞാന് ചെങ്ങായിമാരെടുത്ത് ആ മീൻസ് ഭയങ്കര ഓപ്പണാ ആയിരിക്കും നോ ലിമിറ്റേഷൻ അവർക്ക് എന്ത് ഹെൽപ്പ് ണ്ടെങ്കിലും ചെയ്തു കൊടുക്കും ഹെൽപ് എന്നെകൊണ്ട് പറ്റ് റ്റുങ്ങെ എപ്പ ചെയ്തോടുക്കും പക്ഷെ ഇപ്പ ഇപ്പഅനക്കൊരു ന്നറിയാ മാറ്റമായിട്ട് ക് ലിമിറ്റ് വന്ന്
ഉം
ഇപ്പൊ ഒരു വർഷയിട്ടല്ലോ ഒരു മൂ നാല് ഫ്രണ്ട്സിനെ കിട്ടിട്ട് പക്ഷെ അവരോട് പോലും ഞാൻ ഞാനായിട്ട് നിന്നിട്ടില്ല ലിമിറ്റ് വെച്ചേ നിന്നിട്ടുള്ളു
അതാണ് നല്ലത് എൻ്റെ ലൈഫിൽന്ന് ഞാൻ പഠിച്ചിട്ടുള്ള അതാണ് ലിമിറ്റ് വെച്ച് നിൽക അല്ലേ ലാസ്റ്റ് കുറ്റം എല്ലാം നമ്മള തലേ വരും ആ
എനിക്കൊരു ഫ്രണ്ട് ണ്ടായിര്ന്ന് ആൺ ആൺകുട്ടിയാണ്
ഓ
അപ്പോ പ്ലസ് വണ്ണ്ന്ന് പരിചയപ്പെട്ടതാ
ഓ
അപ്പോൾ പ്ലസ് വണ് ഞാൻ കേറി ഒരു ഓഗസ്റ്റ് ആ ടൈമിൽ പരിചയപ്പെട്ട്
ആഹ്
ഒരു മാസം കൊണ്ട് ഫ്രണ്ടായി
എഹ്
ആ ദിവസം മുതല് പ്ലസ്ടു കയിന് ആ ഒരു ടൈമ് വരെ അവന് വിളിക്കാണ്ടോ മെസ്സേജ് ചെയ്യാണ്ടോ നിന്നിട്ടില്ല
ഹ്ഹ്.
അത്രയ്കു. കട്ട ബെസ്റ്റ് ഫ്രൻസ് ആയിരുന്നു.
മ്മ്ഹ്..
എന്തും പറയും മീൻസ് അവൻ്റെ പകുതി നോട്ടും ഞാന എഴുതി കൊടുത്തത്.
മ്മ്ഹ്.
അവന്റെ ഫാമിലിയൊക്കെ പൊറത്ത അവന്റെ പലസ് അസൈൻമെൻഡും അതൊക്കെ ഞാന സബ്മിറ്റ്യ്യ, അറ്റൻഡൻസ് ഒക്കെ ഇടും. അങ്ങനെയൊക്കെയാ.
ഉം
പക്ഷെ ഇപ്പ ഇപ്പോ അവനും മാറിന്ന്. അപ്പൊ എന്തോ കൊടുത്ത ഫ്രണ്ട്ഷിപ്പല്ലം വാല്യൂബിള എല്ലാ തോന്നി.
മ് ഹ
ഒരു സുഖമാ. ഇല്ല അവൻ തന്നെ പറഞ്ഞു. എപ്പഴും മെസ്സേജ് അയക്കണ്ട ആവശ്യംണ്ടോ. എന്തിന് ഇപ്പൊ സുഖണോ ചോയി ക്കുന്നത് അങ്ങനെക്കെ ചോയി ക്കുമ്പോ. പിന്നെ അങ്ങോട്ട് പോവാത്തെ നല്ലെ തോന്നി.
ശരിയാണ്.
അതിന് മുമ്പ്ണ്ടായിര്ന്ന് പക്ഷെ ന്തോ. അതോണ്ടിപ്പൊ. ലിമിറ്റ് വെച്ചെ നിക്കാറുള്ളോ നിങ്ങളോ?
ഞാനും അങ്ങനെയൊക്കെ തന്നെ ലിമിറ്റ് വെച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൈഫിന്ന് പഠിച്. താണ് ലിമിറ്റ് വിട്ട് പോകുമ്പോൾ നമ്മുക്കാണ് അത് ഫുൾ എഫക്റ്റ് ചെയ്യുന്ന അവർക്ക്
നമ്മൾ വിചാരിക്കും നമ്മള് അമ്മളെ കാര്യം അവര് അവരെ കാര്യം പോലെ തന്നെ എടുക്കൂന്നു.
ആ ആഹ അങ്ങനെ കൊറെക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ടൈം വരുമ്പോൾ അവർ നമ്മുടെ നമുക്ക് വേണ്ട ടൈമ് അവരെ കാണുല്ല അങ്ങനൊക്കെ വന്നപ്പോ എനിക്കും തോന്നി ലിമിറ്റേഷനൊക്ക നല്ലത് പക്ഷെ എന്നും അവര ഫേസ് കണ്ടോണ്ടിരിക്കുമ്പോം പിന്നേും മിണ്ടാന് തോന്നും ഞാൻ പിന്നെ തന്നെ പറഞ്ഞു പിടിപ്പിച്ചു ഒത്തിരി വേണ്ട അതായതെ അങ്ങനെ ഇങ്ങനെ പോവുന്നു. ഉം പിന്നെ വേറെന്താ ഫാമിലീനൊക്കെ കുറിച്ച് ഹാപ്പി ആയിട്ട് പോവുന്നോ ഹലോ